ആഹ്
ആഹ് കേൾക്കല്ലേ
കേൾക്കുന്നുണ്ട് എന്താ ഒരു പരമ്പര സൗണ്ട് ഉണ്ടല്ലോ
നല്ല മഴ ഉണ്ടോ മഴയില്ലാത്ത ഭാഗത്ത് ഒന്ന് ക്ലിയറ ആയിട്ട് സംസാരിക്കാനും എന്തുണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല
ചായ ഒക്ക കുടിച്ച
ആഹ് ചാ
എന്താണ് രാവിലക്ക് കേൾക്കണില്ലേട്ടാ ആഹ് മനസ്സിലാവണില്ലേ മുറിഞ്ഞ് മുറിഞ്ഞിട്ടാണ് കേൾക്കണത്
മതിപോലുള്ള
വ്യക്ത ആവണില്ല
ഏഹ്
ഒന്ന് ഹെഡ്സെറ്റ് വെക്കുകയാണെങ്കില ഒന്നുകൂടെ ക്ലിയർ ആയിരുന്നു
ഹലോ ഇപ്പ കേൾക്കണ്ടോ
ഹലോ ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആഹ്
രാവിലെ എന്തായിരുന്നു
ചപ്പാത്തി മീൻ കറി
മീൻ കറി എന്താ മീൻ കിട്ടി രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയാ
ആഹ് നത്തല്ലേ ഫ്രിഡ്ജിൽ കെടുന്ന വെച്ചുണ്ടേന്
ബത്തള
ആഹ് ആഹ്
ആഹ് ചെറിയ മത്തി ചെറിയ മീനല്ലേ
ആഹ് ആഹ് അവിടെ എന്തേന
ഇവിടെ ഇന്നിപ്പോ ഒന്നും കഴിഞ്ഞിട്ടില്ല രാവിലക്കത്തെ ചായ കുടി മാത്രം കഴിഞ്ഞിട്ടുള്ളൂ രാവിലക്കത്തെ ചായ കുടി കഴിഞ്ഞേക്കെ ആഹ് വീട്ടിലൊരു കരണ്ടിന്റെ സ്കൂട്ടി ഉണ്ട് അപ്പൊ അതിന് ചെറിയ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ അകപാട ആയപ്പള് ആള് ഡ്രൈവിംഗങ് സ്കൂളക്ക് പോകണ്ടോണ് സ്കൂട്ടി വെറെ ഒന്നണ്ട് പെട്രോളിന്റെ അപ്പൊ കരണ്ടിന്റെ സ്കൂട്ടിയും രണ്ടും കൂടട്ട് ഞങ്ങൾ രണ്ടാടും കൂടെ പോയതായിരുന്നു പോയിപ്പോ ഷോറൂമിൽ ഇട്ടൊടുത്തു അതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ പോന്നതാണ് ഇപ്പോ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ചോറൊക്കെ ഇണ്ടാക്ണിൻറ്റെ മുന്നേ പോയതാണ് ഒമ്പത് മണിയൊക്കെ അ അല്ല അല്ല ഒരു സീലെക്സ്ന്ന് റഞ്ഞിട്ടുള്ള സീ ലെക്സ്ന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂടുതൽ ഉയരല്ലാത്തൊഒരയിറ്റം വണ്ടിയാണ് ഞാൻ കൊണ്ടത്ത അതാണ് അപ്പൊ അത് രണ്ടാളൊന്നും വെച്ചാ വലീനില്ല വലിവ് കുറവാണ് വലീണില്ല ഇല്ലിയ പിന്നെ ആഹ് പിന്നെ നൂറ് മൈലേജ് കിട്ടണത് ഇപ്പൊ അൻപതൊക്കെ കിട്ടണള്ളൂ അങ്ങനെയൊക്കെ പാട ചെറിയ പ്രശ്നങ്ങൾ അയിന് ഇണ്ടായപ്പോള് കേടുപാടുകളൊക്കെ ഇണ്ടായപ്പോ ഇടക്കിടക്ക് സർവീസ് കൊണ്ടോക്കുന്നൊക്കെ ഇണ്ട് പക്ഷെ നമ്മള് വാങ്ങിയ സമയത്ത് തന്നെ അതിന് തുടക്കത്തിലേ കേടന്നെയാണ് ഓരോ കമ്പനിക്ക് ഓരോ ഐറ്റ അല്ലെ എന്നമാതിരിയ അപ്പൊ അത് കൊണ്ടയിട്ട് കൊടുക്കാൻ വേണ്ടി പോയതേന്ന് അപ്പൊ കൊണ്ടയിട്ട് കൊടുത്തിപ്പന് വന്ന് കേറിയിട്ടുള്ളൂ കയറി ഇപ്പൊ ചോറൊക്കെ വെച്ചിട്ടാണ് കറിയും മീനും മത്തി കിട്ടിയിട്ടുണ്ട് മത്തി ഇണ്ട് അവിടെ ഉ മത്തന്റെ ഇലാ ഉണ്ട് ഉപേരിണ്ടാക്കാന് അണക്കപ്പാടായിറ്റേ മക്കളോട് മുറ്റടിക്കാൻ പറഞ്ഞ കാണ്ടേ ഇന്ന്ഇപ്പോ ലീവല്ലേ ഇപ്പോ ലീവ്യപ്പോ നല്ല ഇന്ന്പ്പ നല്ല മഴയുംല്ലേ മഴ ഇണ്ട അവിടെ ഞങ്ങക്ക് ഞ ഞങ്ങക്ക് ഇവിടെ മഴയില്ല
ഏ മഴയല്ലേ
ഇവിടെ അങ്ങനെയാണ് ലീവ് തരുന്ന ദിവസം മഴ ഇണ്ടാവാറില്ല പൊതുവെ ആഹ് ഇവിടെ മഴയില്ല ഇവടെ ആഹ് നല്ല വെയിലാണ് ഇന്നലത്തിയിലേറെ വെയിലാണ് ഇന്ന് നല്ല മഴയണ് പക്ഷെ ഇന്നല്ലലെ ലീവ് ഉണ്ടായില്ല ഇന്ന് മഴല്ലേനും അപ്പൊ ഇന്ന് ലീവ് ആണേനും അങ്ങനെയും ഒന്ന് പെയ്തു പോയി പക്ഷെ ഏ ഇപ്പോ വെയില വെയില ഇപ്പൊ നല്ല വെയിലുണ്ട് ഇപ്പൊ നല്ല വെയിലാണ് പുറത്തക്ക് നോക്കിയാപ്പ ഞനും മ മക്കളോട് മുറ്റ അടി നാല് ദിവസയിക്കണ മഴായിട്ട് മുറ്റടിക്കാനും മുറ്റത്ത് കറ ഓരോടൊന്ന് പെറുക്കിടാൻ വേണ്ടി പറഞ്ഞപ്പം മൂത്തവൻ പറഞ്ഞ് അടിച്ചു വാരിക്കോളാന്ന്
ഏ
ഓൻ അടിചോരിത്തരും ഏഴാം ക്ലാസ്സില് അപ്പോനടിച്ചാരിതരും ഉം അക ടിച്ചാരിതരും അതേപോലെ മുറ്റക്ക ടിച്ചാരി തരും
ആഹ്
അ ഒര്ക്കൊര് എന്താ പറയാ ഇത്ണ്ടാവും ന്നെത് തോന്നല് മാത്രല്ല അടിചൊര്യാല് ഇന്നകാര്യം സാധിക്കും ന്ന്ള്ളോരുചിന്ത ഉണ്ടാവു ഒര്ക്ക് അപ്പ അത് ചെയ്യും ആദ്യം വല്യ ഉഷാർ ലൻണ്ട്പോയിട്ട് ചെയ്ത് വരും ന്ന്ട്ട് പിന്നെപറയും ഫോൺ ഒന്ന് തരോ ഫോണ്കൊർചേരംതെരോ ആ അട് ചാരിതന്നീല്ലേ ന പണി തന്നീലെ ഫോണെരോഞ്ഞം പൊതുവേ ഫോകൊട്ക്കാത്തളാണ് ഞാഫോകൊടുക്കലില്യ അവ ക്ക്‌ ഫോണങ്ങനെ ടി വി ഇല്ല ഫോണ് ച്ചിട്ട് ഫോണ് മക കണ്ച്ച്ടാൻ കൊടുക്കല്യ ഇപ്പത്തെ മക്കളെക്കെ ഇങ്ങളെന്താ ചെയ്യ്ണേ
ഞാന് ഇപ്പൊ പിജി കഴിഞ്ഞ് ഒരു വർഷം പ്ലസ്റ്റ് ട്ത്ത് ഇഞ്ഞിപ്പ ഇപ്രാവശ്യം ബി എഡ് കൊടുക്കണം ആ
കല്യാണം കഴിഞ്ഞില്ല്യെ
കല്യാണംകഴിഞ് ഒരു മോൾണ്ട് ഓൾക്ക് ഒര് ഒരുവയസ്സായി
അപ്പൊഅങ്ങനെയൊക്കെയാണ് അവസ്ഥാന്ന്പറയാ അപ്പൊ അങ്ങനെ ഏ.. രണ്ടാമത്തആള് രണ്ടാമത്താള് മോളാണ് പിന്നെ ചെറിയാള് മോനാണ് അവന് എൽ കെ ജി എൽ കെ ജി എൽ കെജില് ഇപ്രാവിശ്യം ചേർത്തു അപ്പൊങ്ങനെക്കെ പാടായിട്ട്
എല്ലാരെതോക്കോ അടിയരുല്ലേ
ആഹ് മൂന്നാളെ ഇവ്ടെ ആക്കിങ്ങാണ്ട് പോയതര്ന്നു അപ്പൊണീച്ച് രാവിലെ ണീ റ്റ് നിസ്കാരൊക്കെ കഴിഞ്ഞെന്റെശം വീണ്ടവുടെ കേട്ന്ന്ഒർങ്ങെതേര്ന്നു
ഏഹ്
പ്പ ഇന്നലെ വീട്ടില് വൈന്നേരം ഷവർമിതൊക്കെ കൊടുന്നപ്പോള് ഇന്നലെ ഓന്റെഉപ്പാക്ക് തലഓക്കി കൊട് ത്താല് ഉം ഞാന്തേലും കൊട്ന്നെര്ന്ററിയും തല നോക് കാനുപറ അണ്ങ്ങക്ക് ഭയങ്കര താലഅപ്പൊമോളോട് പറയും സോപ്ട്ട്ട്ട് ന്ന് സ്കൂൾട്ട് വന്നേക് പർച്ചി ലോട്ങ്ങിയതാണ് ഈകുൾച്ച് വാ വേഗംവാന്റെതലന്ന് നോക്കികാട്ട് ന്റെ തലന്ന് നോക്കിക്കാട്ട് ട്ടർണ്ട്ട് അങ്ങനെതല നോക്കി കൊടുത്ത കാർണം അപ്പൊ പർഞ്ഞതാണ് ഞമ്മക്ക് പൊറാട്ടെ അല്ലെങ്കില് ഇതെന്തെലും കൊണ്ട്രാ മ്മാനോട്ചോയിച്ചോക്ക് എന്താന്ന് കറീന്നോയിച്ചോക്ക് ള്ളകറിണ്ട് പൊറട്ടീതൊക്ക കൊണ്ടർണം ന്ന്ണ്ടെങ്കില് ചിക്കനും മറ്റുള്ളൊക്കെ കൊണ്ടർണ്ടെ ന്നാലല്ലേ അപ്പൊപറഞ് ഞാപർഞ് ഏതായാലും ഇപ്പൊ ഏ പൊറാട്ടീ ഇതോക്കെ കൊണ്ട്രാ കതല്ലേ ഒരുഷവർമ്മണ്ട്രാ അമ്മക്ക് ന്നർഞ്ഞിട്ട് അങ്ങനെ ഷവർമ്മന്റെ മൂന്ന് പാത്രം മൂന്ന്പാത്രപത്രായിട്ട്ള്ള കുബൂസും പത്തൊമ്പത് കുബൂസും കൊട്ന്ന് അതൊക്കെകഴിച് രാത്രി നേരംവെൾത്താ പിന്നെ മോൻക്ക് സുഖംണ്ടാവൂല പൊതുവേ അങ്ങന്യേണ് ചെറിയാൾക്ക്
ഏ..
മ്മള് പോർത്ത്ന്ന്എന്തെങ്കിലും ഭക്ഷണംകൊടുന്നോ അന്ന്പിന്നെ നേരംവെൽത്താ ഒരുദഹനകൊർവുംകാര്യ ങ്ങളും ഓക്ക് ഒക്കാനിക്കലും ഛർദ്ദിക്കാൻവർലും ഒക്കെയാണ്
ഏലക്കെട്ട് വെള്ളം കൊടുത്താളി
ഏലക്കെട്ട് വെള്ളം കൊടുത്താ മാറും
ആഹ്
ഏ നെല ഞാന് അവന്റെമര്ന്ന്ണ്ടായിര് ന്ന് അവന്റെ ആ ഛർദീന്റെ മര്ന്ന് ണ്ടായിര്ന്ന് പ്പ ത് ഏലക്കായങ്ങനെ ആ ഇംഗ്ലീഷ് മര്ന്ന് അപ്പൊ അത് കൊടുത്തു അത് നീച്ച് വന്നപ്പോങ്ങനെഒരുഅവൻകെന്നെ നീറ്റാല് രാ അധികംരാത്രികഴിച്ചാലാണ് കൂടുതലും നേരം വെളുക്കുമ്പോ പ്രശ്നം തോന്നല്
ആഹ് അ പിന്നെ കടക്കല്ലേ
ആ കൊറച്ചു ദിവസം ഇതേപോലെ കൊറേ ദിവസം മുന്നേ അതേപോലെ മൂത്ത മൂത്ത മോന്റെ ബർ ബർത്ത്ഡേന്റെ സമയത്താണോ ഇനി മോളെ ബർത്ത്ഡേക്കാണാവോ എന്നോ ഒന്ന് ഇതേ പോലെ ഞാൻ പറഞ്ഞു മോൾക്ക് ഞമ്മക്ക് ബ്രോസ്റ്റ് തും കൊണ്ടൊന്നൊട്ക്കാ എന്നർഞിട്ട് അന്ന് ബ്രോസ്റ്റ് കൊട ബ്രോസ്റ്റും കുബൂസും കൊട്ന്ന് അങ്ങനെ ബ്രോസ്റ്റും കുബൂസും കൊട്ന്ന അന്ന് തിന്നണ്ട് കഴിഞ്ഞ് വൈകുന്നേരാണ് കൊട്ന്നത് തിന്നണ്ട് കഴിഞ്ഞേക്ക് എല്ലാരും മയങ്ങീക്ക്ണ് അപ്പ തന്നെ ചെറിയ ഉം ചെറിയോൻ പറയുന്നുണ്ട് എന്ത് ഇനീ ഉ ഇനിയിപ്പ അത് കൊണ്ടരുത്ട്ടാന്ന് കാരണം ഇവരാരും പഠിക്ക്ണില്ല അന്ന് ഓനെ സ്കൂളൊന്നും ചേർത്ട്ട് ഇവരാരും പഠിക്ക്ണില്ല ഇവരൊക്കെ തിന്ന് മയങ്ങി കെടന്നക്ക ഞത് കൊണ്ടരണ്ടാന്നതാണ് നേരം വെൾത്തപോത്തിന് ഓന് ഓക്കാനിക്കലും തൊക്കെ നേരെ മറിച്ച് ഞാന് വീട്ടിലുണ്ടാക്കും ആ ചപ്പാത്തി ആയിട്ടും അല്ലെങ്കിൽ പൊറോട്ട കൊട്ന്നിട്ട് ചിക്കൻ ഗ്രില്ലെയ്തിട്ടും അങ്ങനൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിനൊന്നും കൊഴപ്പണ്ടാവലില്ല നമ്മളീ പൊറത്തുന്ന് കൊടുന്ന് കൊടുത്തോ പുറത്തുന്ന് എന്ത് കൊടുന്ന് കൊടുത്തോ അന്ന് കുട്ടിക്ക് സുഖം ഉണ്ടാവൂല്ല
ഏ
ഇപ്പൊ രാവിലെ മരുന്നൊക്കെ കൊടുത്ത് വീണ്ടൊന്ന് കെട്ത്തി ഉറക്കി പനിന്റെ മരുന്നും ഛർദിന്റെ മരുന്നും ഭക്ഷണത്തിന് മുന്നേ കൊടുക്കാള്ള കൊടുത്ത് ദോഷ ഉണ്ടാക്കി വച്ചാണ്ട് പോയതേനി പിന്നെ ഓര്ണീച്ച് ചായൊക്കെ കുടിച്ച്പ്പോ ഇപ്പൊ കൊഴപ്പൊന്നും കാണില്ല ഇനിയിപ്പോ വേറൊന്നും കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പോ കഞ്ഞി ഏലക്കായ് ന്റെ വെള്ളം ഉണ്ടാക്കി കുടിച്ചാലും നല്ല മാറ്റണ്ടാവൂ.
ആ ഏലക്കായ തളപ്പിച്ച് കാണ്ടെ.
എത്ര ഏലക്കായ വേണ്ടിവരും. ഞമ്മക്കിവടെ ഏല ക്കായാന്ന സാധനം തന്നെ കിട്ടണെങ്കിൽ ഭയങ്കര വെലേണ്. ഭയങ്കര വെല വച്ചാല്, ഞങ്ങക്ക് നൂറ് ഗ്രാമിന് കൊടുക്കണം നൂറ്റി എമ്പത് രൂപെ. നൂറ് ഗ്രാമിന് ആഹ്.
ചെറിയ പാക്കറ്റ് ഒന്നും കിട്ടൂല?
ചെറിയ അല്ല അത്ണ്ട് അത് കിട്ടും. പക്ഷെ നമ്മള് എന്താ, ത് കൊറച്ച് ലൂ ആ അല്ല അങ്ങനെ ബൾക്കായിട്ട് കൊണ്ടരലൊന്നുല്ല ലൂസാ യിട്ട് നമ്മള് വാങ്ങാൻ പോക്മ്പോ നമ്മക്ക് നൂറ് രൂ നൂറ് ഗ്രാമക്ക നമ്മള് അഥവാ വാങ്ങാണെ നൂറ്റി എൻപത് രൂപ കൊടുക്കണ ന്നറിയാ.
ആഹ്.
അങ്ങനേണ് ഇണ്ടാവാറ്.
ഞങ്ങള് പിന്നെ പൊറത്തക്ക പോവുമ്പോ ട്രിപ്പൊക്കെ പോകുമ്പോ, വയനാട് അവിട്ന്നൊക്കെ കുറച്ച് കൊണ്ട് പോരും.
കൊണ്ട് വരുലേ. അവിടൊക്കെ എന്താ വില അപ്പൊ അങ്ങനെ?
അപ്പൊ കൊറവായി കിട്ടും. എല്ലാ സാധനവും ഉണ്ടാവും.
എല്ലാ സാധനം. എല്ലതും കൂടെള്ള പാക്കറ്റ് ഇവിടെ ഏഹ് ഏ ഇവരെപ്പ ഗൾഫിൽ ആയിരുന്ന സമയത്ത് ഇപ്പൊ കുറച്ചായിട്ട് നാട്ടിലാണ്. ഗൾഫിലായിന്ന സമയത്ത് കൊട്ന്ന പട്ടന്റിം ഗ്രാമ്പൂന്റേം ഒക്കെ പാക്കറ്റ് ഉണ്ട്. പക്ഷേ ഏലക്കായി ഇല്ലയ. ഏലക്കായി ഇവിടന്നാണ്ട് കേറ്റി കയറ്റിക്കണ, നമള് ഇവട്ന്ന് നാട്ട്ന്ന് കയറ്റി അയക്കണ സംഭവം തന്നെ അല്ലെ ഏലക്കായാ. അതല്ലേ പ പോര അവിടുന്ന്, തര്ണത്, നമുക്ക് തര്ണത്, അത്രയും വെല കൂട്ടീട്ട്. അപ്പൊ അതിനെക്കാലും നല്ലത് അവിടുന്ന്‌ വാങ്ങ്ണാണ് നല്ലെന്ന് പറയും, അപ്പൊ ഏലക്കായ പിന്നെ ഇവിടുന്ന് കുറച്ച് നമുക്ക പട്ടന്റിം ഗ്രാംമ്പൂനെക്കാരും കൂടുതൽ ആവശ്യം ഏലക്കായിക്കല്ലേ.
ഒരു പായസം ഉണ്ടാക്കുകയാണെങ്കിലോ, ഒരു പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലോ ഒക്കത്തിൽക്കു ഏലക്കായെല്ലെ ഞമ്മൾ കൂടുതല് ഇട. വയനാട് ഭാഗങ്ങളും അങ്ങനൊക്കെയള്ള ഭാഗങ്ങളിലൊക്കെ എങ്ങനെണ്ന്ന് അറിയില്ല ല്ലേ. ഇപ്പൊ വയനാടൊക്കെ കണ്ടില്ലേ മണ്ണിടിഞ്ഞിട്ട്ല്ലേ. ഒരു വക മണ്ണിടിച്ചിലും കാര്യ
പോലെന്നെ ഉം ചൂരൽമല പോലെന്നെ.
ആഹ്. എന്താ ചെയ്യാ, ഓരോ കാലഘട്ടത്ത് വരുന്ന ഓരോ അപകടങ്ങള്ന്ന് പറയാ. അതൊക്കെ നമ്മളിപ്പോ തരണം ചെയ്തു പോവല്ലെ, മുന്നോട്ട് പോവല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ.
പടച്ചോൻ കാക്കട്ടെ എല്ലാരേം.
അതെ. എങ്ങനെ ആയാലും, അവർക്കൊക്കെ ക്ഷമ ആഹ് ജീ അതന്നെ നമ്മടെ ജീവന് നമ്മക്ക് പേടി തോന്നും. എന്നമാരി ഏതൊരു മനുഷ്യൻക്കാണെങ്കിലും അവനവന്റെ ജീവൻ ഒരു പേടി ഉണ്ടാവൂലെ.
ആഹ് മനുഷ്യന്മാരെ കാര്യം പോട്ടെ മൃ മൃഗങ്ങൾക്ക് തന്നെ ഉണ്ടാവൂലെ.
മൃഗങ്ങൾ തന്നെ നമുക്കറിയില്ലെ മുണ്ടാൻ വയ്യാത്ത പ്രാണികൾക്ക് അത് വേറെ അവര് അത്,
ഓനുണ്ട്.
എത്ര മോനുണ്ട് അത് ശരിയാണ്.
മനുഷ്യരേക്കാളുണ്ടോ ഓളിപ്പോ കെടന്നോളൂ. ഓള് സുബഹക്ക് നീച്ചും നമ്മളും നീച്ചും. ആഹ് ഓക്കെ.